ഹലോ
ആഹ് കേൾക്കുന്നില്ലേ മോനൊറങ്ങി ഹലോ കേൾക്കുന്നില്ലേ
ഇന്ന് മ മഴൊക്കെ മഴയ്ണ്ടോ ഇപ്പവ്ടെ
മഴ തോർന്നുട്ടോ രാവിലെയൊക്കെ നല്ല മഴയാർന്ന് ശെരിക്കും നമ്മള് ഒരു ജൂൺ മാസത്തില് സ്കൂൾ പോണോരു ഫീല്ണ്ടായിരുന്നു
ആഹ് ശരിയാ പിന്നെ മഴയങ്ങോട്ട് ഇപ്പം ഇവിടെ അങ്ങനെ തന്നെ പിന്നെ ഇടക്കൊരു വെയില് വന്നു ഇപ്പോ പിന്നെ ആഹ് ഇപ്പം വെയില് വന്നു പിന്നെ മുടി മുടി കെട്ടിയിരിക്ക്ണ്ട് അലക്ക
അലക്കാളം അതീട്ട് പോവയാണ് മെഷീൻന്റെ അടുത്തനിക്ക് മേലെയാണ് പിന്നെ ഇതൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പൊ ഒാക്ക മേലെക്ക് കേറിപ്പോരണം.
ആഹ്. ഇന്നാലും ഇതാക്കി ഇപ്പയ്ന് ഇവിടിം അങ്ങനെ തന്നെ ഇബെടെ ചാർജർ ഇതാ ഇവെടെ.
ഇന്നട്ട് ഫുഡ് കയ്ച്ചോ.
ആഹ് ഫുഡ് കയ്ച്ചു.
ഉം ആഹ് മക്കളില്ലാതിരിക്കുമ്പള്ള സമയത്തല്ലെ പ്രിയമ വെച്ചെല്ലെ
ആഹ് വെന്താ ഇന്ന് അല്ലെങ്കിലും ഒര് ഇതില്യ. ഒരു സുഖല്ല്യ. അങ്ങനെല്ല ഒരു മൂടില്ല്യറീലെ.
ആഹ്
മൊത്തത്തില് ഒരു ഒരു സുഖല്ലാത്ത ഒരു രസം പോലെ. ആകെ ഒരു ഞമ്മക്ക് ഒന്നുല്ല്യ. അങ്ങനെ ഒരു ഹറിബറി ആയി ഇങ്ങനെ
ആഹ് ഒന്നും ഒതുങ്ങാതെ. ഒന്നു ഇല്ലേയ്നിം. അതന്നെ അവസ്ഥ ഞാൻ എ ഇത് തെന്നെ ഒരു ഫുഡ് ഇണ്ടാക്കീട്ടില്ല. ഇന്നാ എന്തെങ്കിലും പണി തീർത്ത്ക്ക്ണോ അതും ഇല്ല. ഇന്നാ ടൈം അങ്ങട് പോവും ചെയ്തു.
അതെ ഇന്നാലും ഇഞ്ഞ് ഒഴിവില്യ.
ഇഞൊയ് വില്ലേയ്നു ഇഞ് ഫുള്ള് ഇന്ന് ബിസ്യ ഞാൻ മോനെ ഒറക്കുമ്പൊ ഒന്ന് ഒരു മിനിറ്റ് അ ഒരു സുഖായിട്ട് ഇരിക്കാന്ന് വിചാരിച്നി
ആഹാ അപ്പൊ പെട്ടെന്ന ഇങ്ങട്ട് ആക്കിയത്.
ആഹ് പെട്ടെന്നാണ്. ഇങ്ങട്ടാക്കിയത് മഴ പെയ്തിട്ടെ. അപ്പൊ പിന്നെ. അപ്പൊ ഒക്കെ പാടെ ബുദ്ധിമുട്ടണെ. അല്ല അത്ര ആളൊന്നുല്ല. പക്ഷെ എത്രാമത്തെ ചോയ്ച്ച് കഴിഞ്ഞാലെ ഇന്റെ അമ്മായിമ്മനെ കെട്ടിക്കൊണ്ടരീന്റെ മുന്നേ മരിച്ക്ണെത്രെ
ഓഹ് ആഹ് ശെരി ആഹ്
ഇന്റെ എന്റെ ഹസ്ബൻറ് ഒന്നും കണ്ടിട്ടന്നെല്ല. ഇമ്മീകൂടി കണ്ടിട്ടില്ല അപ്പൊ നാ ഇപം കല്യാണം കഴിഞ്ഞിട്ടെന്നെ ഇപ്പ എത്രേ. നാപ്പത്തഞ്ച് കൊല്ലോക്കെ ആയ്ക്കാണും. അപ്പൊ പത്ത് ന്നാപ്പ എട്ടുകൊല്ലൊക്കെ ആയിട്ട്ണ്ടാവും.
ആഹ് ഇന്നാലും അത് ഇങ്ങനെ ഉമ്മമാര് എന്താ പറയാ അലപ്പോ മക്ക
അത് ഇണ്ടാക്കും ആഹ് ഇണ്ടാക്കും. ആഹ് ആഹ്. എല്ലാരും കഴിച്ചു പോയി എല്ലാ വർഷവും ഉണ്ടാക്കല്ണ്ട്.
ഉം
അതെ ഇബെടെ. ഞാൻ ഇപ്പൊ ഞാൻ പറയാം. ഈ കൂടുതല് കല്യാണത്തിനേക്കാളും കൂടുതൽ ഈ ആണ്ട് ആണ്ടാണ് കൂടുതലും ഇങ്ങനെ കഴിക്ക് ണെ നമ്മള് ഇപ്പം എന്ന് കാണ്ന്നോലൊന്നും കൊറേ ആൾക്കാര് നമ്മള്പ്പ ഇല്യല്ലോ
ഇല്ല ഇല്ല. പിന്നെ അതാണ് കൂടുതലു ഇപ്പ ഇണ്ടാക്കാ ആ പെട്ട് പെട്ടെന്ന് പെട്ടന്ന് എന്താന്ന്റിയോ ഓരോന്ന് വെയ്യാണ്ട കെട ആൾക്കാര് എത്രേ അങ്ങനെ കെടക്ക്ണ് ട്ടോ ഒരേ ലെവല് ല് കെടക്കുണു. ഇപ്പം ഞങ്ങവിടെ തൊട്ട വീട്ട് അവരെ ഉമ്മമ്മമ്മെക്കണ്ട്. ഈ നൂറ് വയസ്സിന്റെ അടുത്തയിക്ക്ണ്. എത്ര കാലായറ്യാെ ഈ വെള്ളത്തി കെടക്കീല് കെടക്കലോടുത്തിട്ട് ഇങ്ങനെ ഇതാക്കിട്ട് അത് കടക്കോണരങ്ങനെ കടക്കയും ചെയ്യും പിന്നെ എന്നാ പെട്ടെന്ന് ആഹ് ആഹ് അപ്പൊത്തന്നേ കുഴഞ്ഞ് വീണ് മരിക്കുക അറ്റാക്ക് വെറും ഇത് തന്നെയല്ലേ കേൾക്കണത്
ആഹ് ചെറിയ മക്കക്കൊക്കെ ഇങ്ങനെ കേക്കുമ്പോ പേടിയാണ് പിന്നെ
കൊറേ മക്കളുണ്ട് ഇപ്പൊ കൊഴഞ്ഞ് വീണങ്ങാണ്ട് ഒക്കെ എത്ര ചെറിയ ചെറിയ മക്കളാ അറിയോ പത്ത് വയസ്സ് പന്ത്രണ്ട് വ യസൊക്കെ ഒള്ളെ അതൊക്കെ അങ്ങനെ കുട്ടികളൊക്കെ ഇണ്ട് ഇതങ്ങനെ കേക്കണ ഓരോന്ന് അങ്ങനെ ഉം ഞാനെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എന്ത് ചെയ്യൂന്ന് അറിയോ ഉണ്ടാക്കുമ്പോ നല്ലോണ്ണം നറ ച്ചങ്ങട്ട് ഇണ്ടാക്കി വെക്കും
ആഹ് അപ്പ പിന്നെ അങ്ങനെ ആവശ്യത്തിന് അനുസരിച്ച് ഇങ്ങനെ
ആവശ്യത്തിന് അനുസരിച്ച് ഇങ്ങനെ എടുത്താ മ സ്റ്റോറ് ചെയ്ത് വെക്കും ഞാനൊരു ബോക്സ് ഒരാഴ്ചയ്ക്കുള്ളത് ഒരു ഐസ്ക്രീമിന്റെ ബോക്സിലാക്കീട്ട് അങ്ങട്ട് വെക്കും
അത് ശെരി ഞാൻ നോമ്പിനൊക്കെ ചെയ്യും അല്ലെങ്കിൽ അത് ശെരി അല്ലാതെ ഞാൻ ചെയ്യൂല മടി ആണ് പിന്നെ ആ കെ ഞാനൊരു രണ്ട് ഇത്തിരി കറി ഇണ്ടാക്കണേനേന്ന് വിചാരിച്ചിട്ട് പക്ഷെ ഇങ്ങ കുട്ടിയൊക്കെ ഉണ്ടാകുമ്പട്ടോ നമ്മുക്ക് അത എപ്പളും നമ്മള് ഒഴിഞ്ഞ് ഇരിക്കുമ്പോ ആഹ്
ഒഴിഞ്ഞിരിക്കുമ്പോ ഇതേപോലെ അങ്ങനെ ഉണ്ടാക്കി വെച്ച് കൊറച്ച് പെ വെ ളുത്തുളളീ ഇതൊക്കെ ഇന്നലെ വൈകുന്നേരം തൊലിച്ച് വെച്ചേച്ച് ണ്ടായിരുന്നു അപ്പൊ പിന്നെ അങ്ങനെ ഉണ്ടാക്കി വച്ച് ഇന്നിപ്പോ സത്യം പറഞ്ഞാ കഴിഞ്ഞാ ഒന്നും ഇല്ലാന്നുള്ള രീതിക്കാണല്ലോ ഇരുന്നിരുന്നത് നല്ല സുഖാണെന്നുളള ഒരു ഇതിക്കങ്ങനെ ഇരിക്കയായിരുന്നു ഇന്നിപ്പോഫുഡ് ഉണ്ടാക്കണ്ട പിന്നെ ഒന്നും ചെയ്യണ്ട മോള് സ്കൂള് വിട്ട് വന്നിട്ട് വേണം തറവാട്ടി അങ്ങോട്ട് പോകണം എന്ന് വിചാച്ചിട്ടിങ്ങനെ നിക്കയാ അപ്പത്തേനും വാപ്പ അവിടെ ഇങ്ങട്ടേകാരം ഇങ്ങട്ടാട്ടോ എന്ന് പറഞ്ഞു പിന്നെ ഇവിടെ ആക്കാന്ന് പറഞ്ഞു അവിടെ ഇനി ഇപ്പോ മഴയും ഇതും ആണെങ്കിലും പിന്നെ ബുദ്ധിമുട്ടാക്ക മുറ്റം ഭയങ്കര ചളിയാണവിടെ ഓഹ്
ആഹ് ഭയങ്കര മഴ പെയ്താ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ചളി കുറെ ആ നിങ്ങള് മാത്രം ഫാമിലി മാ ത്രേയുള്ളൂ
അല്ല പക്ഷെ എന്നാല് ഞങ്ങള് ഫാമിലി എല്ലാരും പിന്നെ വാപ്പാന്റെ ഏ ട്ടൻ്റെ ഫാമിലി അനിയന്റെ ഫാമിലി ആഹ് അങ്ങനെ രണ്ട് ഏ അനിയനില്ല വാപ്പാ രണ്ട് ഏട്ടൻ്റെ മാരാ ഉള്ളത് രണ്ട് മക്കളും അയ്ന് മക്കളെ കുട്ടികളോടൊന്നും പറ ഇല്ലാവരെ മൂത്തമ്മാനോടും ആൺ മക്കളോടും മാ ത്രവേ പറഞ്ഞിട്ടൊള്ളൂ അങ്ങനെ രണ്ടോടുത്തേത്തെയും പിന്നെ ഉപ്പാന്റെ പെ വെ പല പെങ്ങളുണ്ട്
ഉം ഉം ഉം
പറഞ്ഞിട്ടുണ്ട് ആ പി ന്നെ കാക്കൂന്റെ പെങ്ങളും ഹസ്ബൻഡും കുട്ടികളും അങ്ങനെ ഓര് പിന്നെ
ഓരൊക്കെ ഫൂ സ് സ്കൂള്ട്ടിട്ട് ഒക്കെ സാവധാനയാര്ക്കും വര ലേ. രാത്രി ആ സമയത്ത് ആഹ് പിന്നെ സ്കൂള് ള്ളദിവസാവുമ്പോ. അ അങ്ങനെ കയ്യൊള്ളു.
കയൊള്ളൂ മക്കളൊക്കെ സ്കൂൾ പ്പഇപ്പം മൂത്തച്ഛന്റെ മക്കളൊക്കെ സ്കൂള്ട്ട് വരുമ്പോക്കിന്. അഞ്ചര മണിയാവും. പിന്നെ അത് കഴിഞ്ഞ് മക്കൾക്കെന്തെങ്കലും ഫുഡൊക്കെ കൊട്ത്ത്.
ആഹ്, ക്ഷെ അങ്ങനെയാണ് ഒരു കണക്കിന് നല്ലത്. രാവിലെക്കാകു മ്പോ മക് ക്കളും ഒക്കെപ്പാടണ്ടാവുംമ്പൊ ആകെവര് പണി നടക്കൂല മക്കക്കും കഴിക്കാൻ കൊട്ക്കണം ആഹ്.
ഒക്കെപ്പാടെത്തൂലറ, വൈന്നേരാ വുമ്പേക്ക് തല മു കുത്തനെ മറിക്കണ്ട്യ രും. ഹും
ആഹ് ഞാന് വടെ എന്തേലും അങ്ങനെ വല്യ പരിപാടായ്റ്റ്ണ്ടാക്കൂല. ങ്ങനെ ചെറിയ പരിപാടായ്റ്റ് പ്പം അമ്മള് തറവാട്ട്ന്നന്നെ മ്മള്ങ്ങനെ വിളകൊ വിളിക്കല്ലോ ഓലെങ്ങട്ട്. ഉം അങ്ങനെ വിളിക്കുമ്പോക്കെ ഞന്ങ്ങനെ എന്താങ്ങനെ ഇൻക്ക് ഒന്നാമത് അവര് വന്ന് ഓര്ക്ക്ർഞ ഞമ്മള്ങ്ങനെ ചെറീ നമ്മള്ങ്ങനെ മെയിന്റെയിൻ ചെയ്ത് അങ്ങനെ ചെയ് ഒറ്റക്ക് ചെയ്ത് പോയിട്ടേയ്ര്ക്കും. ഓര്ക്കുംവടെ വന്നാ നമുക്ക്പ്പോ ഒരു വീട്ട്ചെന്നാല്.
ഒരു തപ്പലാണ് ഒരു സാധനം എവിടെ വെച്ചത് ന്നുംഅറിയില്ല എവിടെ ഇനി ഒരു സാധനം വെക്കണ്ടു
ഉം ആഹ് ഞ ആ പിന്നെ മ്മളെ വീട്ട് വന്നാലും ഞമ്മളങ്ങനെ ടുപ്പിക്കൂലല്ലോ. അത് അവിടെ വെച്ചാളി അതെടുക്കണ്ട അങ്ങനെല്ലേ നമ്മള് ഉമ്മാരോടും അങ്ങനൊക്കെ പറയു, ആഹ് അപ്പം.
പോയ് ചെയ്തോണ്ട് പറയ്
ആ അപ്പൊ ഇമ്മമ്മ ഇവടെ വന്ന ഇമ്മേം അങ്ങനെന്ന പറയാ ഇവിട വന്നാ ഒന്നും ഇട്ക്കാൻ സമ്മ ക്ക്ല അത് അപ്പം പിന്നെ ഒരെങ്ങനെ കറക്റ്റ് ടൈമിന് വരും. പിന്നെ മുത്തച്ചി പിന്നെ ആദ്യെ കറക്റ്റ് ടൈമിനേ വരലോള്ളൂ അപ്പം എന്താ പറയാ ഒരു കണക്കിന് നല്ലതതാ. കാരണം ആ അമ്മക്ക് അപ്പോ കുട്ട്യാളേംകൊണ്ടൊക്കെ പാ ടാകുമ്പോ ഞമ്മക്കും ക്ലീനാക്കിയാലും ക്ലീനാവൂലാ വീട്
ല്ല ഭയങ്കര ബുദ്ധിമുട്ടാണ്.
ഭയങ്കര ബുദ് ബുദ്ധിമുട്ടായിരിക്കും അപ്പോ പിന്നെ അയ്നേക്കാളു നല്ലങ്ങനാ സമയത്ത് വര്നെന്നാണ് കൊറേയൊക്കെ അമ്മക്കാവുമ്പോ മെല്ല ത സാവധാനത്തില് ഇട്ത്താമതിയല്ലോ ഓരോ
ആഹ് ടെൻഷനാക്കല്ലേ എന്താവു ന്താവുന്നുള്ളത് ഇപ്പോ
പണി കയിക്കാനും അ ഇൻക്കൊരാള് നോക്കിന്നാതന്നെ ന്റെ ഒക്കെ തെറ്റും
ഇനിക്കും തന്നെ ഇനിക്കിങ്ങനെറിയോ ഫുഡോക്കെ ണ്ടാക്കുമ്പോ ആസ്വദിച് റ്റക് നിന്നങ്ങനെണ്ടാക്കണം. ന്നാ പിന്നെ ഫുഡ് നല്ല അടിപൊള്യക്കരം. ഹല്ലേ
അഅതുവല് അല്ലെങ്കി പിന്നെ അവര് അഭിപ്രായം പറയും അപ്പമ്മക്ക് അതങ്ങനെണോ അവ് ഇങ്ങട്ടാ ഫസ്റ്റ്ത ങ്ങനെടല് ഇങ്ങനൊന്നും ആരുടെയില്ല അങ്ങനെന്തെങ്കിലൊക്കെ പറഞാ പിന്നമ്മക്ക്
ആഹ പറഞാപിന്ന പോയി. പിന്നതല്ല ഒരാള് ചെലപ്പ മഞ്ഞപ്പൊടിഇട്ട്ണ്ടാവും ഒരാള്മൊളകുപൊടിയാക്കരം ഇട്ട്ക്കാ. അങ്ങനെ ട്ട്ക്ക്ണ്ട്ടൊ ഇജ്ജ് ത്ര ഉപ്പ് ഇട്ട്ക്ക്ണ് അങ്ങനെയാവുമ്പോ നമുക്കത് കറക്റ്റായി ട്ട് കിട്ടൂല
ആഹ് അ ഞാ പിന്നങ്ങനത്തെ പരിപാടിക്ക് പോവലന്നല്ല ഒന്നെങ്കി ഇവ് ഇവടെ വിളിക്കുമ്പോ ഒന്നെങ്കി ഞാൻ ഫുഡ് ഞാൻ ഫുഡ് വാങ്ങലേള്ളു പിന്നെ ബീഫ്അങ്ങനെക്കെ അതൊക്കെ പിന്നെ കുറേശെല്ലേണ്ടാ
ആഹ് ആഹ് ഞാന്ണ്ടാക്കലെന്നാട്ടാ പ്പ ഞാ വന്ന്ട്ട് ഞാൻ വന്നിട്ട് ഒരു മാസാവ്ണെള്ളൂ. ഇന്നേക്കിന് ഇന്ന ഇന്നെത്രാന്തിയാ അല്ല ഒരു മാസം കഴിഞ്ഞു പിന്നെ ഇരുവത്തി ഏഴാന്തി ഞങ്ങള് ഇരുപത്തി ആറാന്തിയേറ്റെ ഞങ്ങ വന്നത്. എപ്പേക്കിനിപ്പവടെ വന്നിട്ട് നാ ത്തീട്ട് ഇപ്പ മൂന്ന് പരിപാടിമൂന്നല്ല പെരുന്നാള് കൂട് ട്ടാതെ നാല് പരിപാടി കയ്ഞ്ഞു.
ആഹ് ആഹ് അയ് ശരി
ഈ ഒരു മാസത്തിന്റെ മാസത്തിന്റുള്ളില് തന്നെ എന്തെങ്കിലും ചെറുതായിട്ട് നോക്കാ നമുക്ക് ഉണ്ടാക്കാൻ പറ്റൂല
ഉം ഉം ഉം ക്ഷെ ഇനിക്ക് പരിപാടി ഞാൻ പറയാം ഇവിടെ പരിപാടി അങ്ങനെ ഏഹ് നാത്തൂന്റെ സൽക്കാരണ്ടാക്കിരുന്ന് ആ കൊറെ അത് അങ്ങനെ നിക്കാഹ് കഴിഞ്ഞ ഉടനെ അത് എന്നു പറഞ്ഞാല് ഞമ്മള് കൊറച്ച് അവിടെ ഓല് ഭയങ്കര ഫാമില്യോ കൊറേ ഫാമിലിണ്ട് എട്ട് മക്കളുണ്ട് മക്കൾക്ക് മക്കള് മക്കളുടെ മക്കള് അങ്ങനെ ഒരു നാല്പതാളൊക്കെ ഉണ്ട് അവര് ഓര് മാത്രം അപ്പം എന്താ പറയാ അങ്ങനെ വിളിചീരുന്ന് അത് ഉമ്മയാണ് വിളിച്ചത് ഞങ്ങള് ഇങ്ങോട്ട് ഓലോട് വരണ്ടിന്ന് പറഞ്ഞു അപ്പം പിന്നെ ഉമ്മ പറഞ്ഞ് ണ് എല്ലാരും ഓലമ്മോന് പിന്നെ അങ്ങനെ അങ്ങനെ കൊറേ ഓല് ആരോക്കോ ഗൾഫ്ന്ന് വന്നപോലെ ഓക്ക് എന്തോക്കെ അങ്ങനെ ആളെ കൂട്ടി അങ്ങനെ വിളിച്ചു അപ്പം ഞാനും ആഹ് മൊത്തത്തിൽ വരാൻ പറഞ്ഞു ആഹ് ആഹ് അപ്പൊ ഞമ്മക്ക് വേ ഇവിടെ ആണോ സത്യം പറഞ്ഞാ പരിപാടി ഉണ്ടാക്കായെന്നു പറഞ്ഞാ ഭയങ്കര ബുദ്ധിമുട്ടാ നമ്മൾക്ക് നമ്മള് ഒര് പരിപാടി നമ്മളെന്തെ ങ്കിലൊരുകാര്യം ചെയ്യുമ്പോൾ നമ്മക്കയ്ല് ഒന് എന്തെങ്കിലൊരു പുഞ്ചിരി കിട്ടിയാ മതി അമ്മ ഭയങ്കര ഹാപ്പി ഹാപ്പിയാവും ഏഹ് പക്ഷേ ഇവിടെന്നൊന്ന് പറഞ്ഞാ സത്യം പറയാല്ലോ ഒര് അതൊരാളെ ബാടാണോനിക്കറിയില്ല ഏഹ് ക്ക് യാ മിനിഞ്ഞാന്ന് ആ പരിപാടിന്ന് കരഞ്ഞു പോയി കാരണമെ ച്ചാല് അങ്ങനത്തെ ഞമ്മളെ സങ്കടപെടുത്തി പോവും ആ ഇവര് കൊറച്ച് കഴിയുമ്പോ ഇവര് നമ്മളോട് പിന്നെ മിണ്ടാതാവും. അങ്ങനെയാ അവര് ഇവര് ഇവിടെ ഉള്ള പരിപാടി ആ കുറച്ച് കഴിയുമ്പോൾക്കും പിന്നെ വന്നോൾക്ക് ഞ ഇപ്പം ഞാനും അവിടെ നിൽക്കണങ്കിൽ വേറെ മ്മൾ അങ്ങനെ മുത്തേച്ചി ഇത് അവന്റെ പെണ്ണുങ്ങൾ അല്ലെങ്കിൽ ഇത് മിൻസ് ഇങ്ങനെ പേര് പറഞ്ഞാണ്ട് ഇവര് പേ ഇതുവരെ ഇതുവരെ പെണ്ണുങ്ങള് ഈ ഞാൻ ഇവിടെണ്ടാവും ഞാൻ മുത്ത് ആ ഞാൻ മരിയാളോന്ന് പോലും ചിലപ്പോ പറയൂല. അപ്പം എനിക്ക് ഞമ്മക്ക് തന്നെ എന്തോ പോലെ അപ്പൊക്ക് ഇവൽക്ക് എന്തെങ്കിലും ആഹ് ഇവ ക്ക് എന്തേലും ഇവലെന്തേലും മനസ്സ് വിചാരിക്കും എന്നിട്ട് നമ്മളത് കേട്ടിട്ടും ഉണ്ടാവില്ല അറിഞ്ഞിട്ടും ഉണ്ടാവില്ല എന്നിട്ട് പിന്നെ ആഹ് എന്നിട്ട് പിന്നെ ഒറ്റ പോക്കാ ആഹ് എനിക്ക് അങ്ങനെത്തെ ആ ഒരു അവസ്ഥ ഞാൻ ആ ഒരു സ്ഥല കാരം കൊണ്ട് ഞാൻ പറഞ്ഞു പിന്നെ ഞാനിങ്ങോട്ട് എന്താ പറയാ കല്യാണം കഴിഞ്ഞാൽ ഞാനൊരു പ്രാവശ്യം വിളിച്ചപ്പോൾ ഞാൻ ആരെയും വിളിച്ചില്ല ഞാൻ ഞാൻ പറഞ്ഞു ഞാൻ ഓനും ഓളയും മാത്രമായിട്ടാ വിളിച്ചത് കാരണം നമ്മക് അന്ന് ഞാൻ കരഞ്ഞു പോയി. കാരണം ഇവരെല്ലാരു ടെ മുമ്പിൽ വെച്ച് പിന്നെ ആഹ് ഒരു ഇൻസിഡന്റ് ഉണ്ടായി
ആ ആഹ് നമുക്ക് അങ്ങനെ ഭയങ്കര ടെൻഷൻ ഇരിക്ക എനിക്ക് മനസിലായിട്ടോ അങ്ങനെ എന്തെങ്കിലും ക്കായി കഴിഞ്ഞാലെ
ഭയങ്കര നമുക്ക് ആ കാറ റ്റ് നമുക്ക് അത്ര അത്രയും പണം മുടക്ക് നമ്മളെ തടിക്ക് മുടക്ക് മൊത്തം ആഹ് അപ്പൊ നമുക്ക് അത്രയും നമ്മള് ചെയ്തിട്ട് ഞമ്മക്ക് ഇങ്ങനെ എന്തെങ്കിലും ഒന്ന് കേക്ക് കേക്കണ്ടി വരുമ്പോ അമക്ക് ഭയങ്കര വെഷ്മാണ്
ആഹ് ഞമക്ക് പിന്നെ എങ്ങനെ അറിയോ ഇവര് പന്നെ മറ്റെ മീറ്റുഅങ്ങനെണെങ്കി പോലും എളേച്ചി മുത്തച്ചി നാത്തൂന് ക്കൊ പർഞ്ഞയ്ഞ്ഞാ ഞമ്മളൊക്കൊരേ ഏജേരാണ് ഒക്കെ ഒരേ വൈബേരാണ് ആഹ് ഓക്കെ ഓക്കെ